ഹലോ
ആഹ്
ആ ഓക്കെ കേൾക്ക്‌ന്ന്ണ്ട് നിങ്ങൾക്ക് ഒക്കെ അല്ലേ കേൾക്കുന്നില്ലെ
കങ്ങക്ക്
ഓക്കെ എന്ത്ക്കെ
പിന്നെ എന്തൊക്കെയൊണ്ട് ആ ഇവിടെ നല്ല
നല്ല വിഷയം സുഖായിട്ട് പോന്നു വ്ടെ
ആണെ
ഓ ഇവ്ടെ മഴയൊന്നുല്ല അപ്പൊ കുറച്ച് മുന്നേ കൊറച്ചു മുന്നേ ഒരു മഴ പെയ്തു
ആ
ആ അത് തോർന്ന് ഇപ്പൊ മഴക്കാറ് ഇങ്ങനെ നിക്കുന്നൊണ്ട്
ആഹ് ഇവിടെ രാവിലെ മുതൽ മഴ ഒണ്ട് ഇപ്പഴും മഴക്കാറൊണ്ട്
ഓ രാവിലെ മുതലേ ഇവിടെ നല്ല വെയിലായി
ആഹ് ഹാ ഹാ
മഴയൊന്നുല്ല പക്ഷേ അയ്ന്റെ എടെൽ ഇപ്പം ഒരു ഒരു അഞ്ച് മിനിറ്റോളം ഒരു ചെറിയൊരു മഴ മഴ പെയ്ത് തോർന്നിട്ടിണ്ട് അപ്പ ഇങ്ങനെ മഴക്കാറ്ണ്ട് വെയിലൊന്നുല്ല
ആഹ് ഉച്ച ഭക്ഷണം ഒക്കെ റെഡിയായോ
അല്ല നോമ്പയത് കാരണം നോമ്പാണല്ലോ ആ അതെ അതെ പിന്നെ വേറെന്ത്ണ്ട് വിശേഷങ്ങളൊക്കെ യൊ നിങ്ങൾതൊക്കെ റെഡി ആയോ ചോറ്
ആഹ് ഫുഡൊക്കെ റെഡി ആയി
ഫുഡൊക്കെ റെഡിയാണോ ഓക്കെ പിന്നെ വേറെ എന്ത്ണ്ട് വിശേഷങ്ങളൊക്കെ എന്താ ചെയ്യുന്നെ പഠിക്കയാണോ
അല്ലല്ല ഞാനരു കടെല് ജോലി ചെയ്യുന്നു
അവര് ജോലി ചെയ്യ്ന്ന്ണ്ടോ ഓക്കെ
ഉം
എന്താ എന്ത് ഷോപ്പാ
തുണിക്കടയാണ്
ആണോ
ഉം
എത്രായി തുണിക്കട നോക്കി തുടങ്ങിട്ട്
ഒരു വർഷം കഴിഞ്ഞു
ഓക്കെ എങ്ങനെ പോന്നു സാലറി കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു കാ സാലറി കാര്യങ്ങളൊക്കെ ഒക്കെ യാണോ
വല
കൊഴപ്പല്ല ഓക്കെ
പിന്നെ
പിന്നെന്താ അങ്ങനെ പോന്നു സുഖമായിട്ട് പോന്നു ഒന്നുമില്ല ഓ യാത്രാ ഇടക്കൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് പോവാറുണ്ട് നിങ്ങളോ
ആ ഞങ്ങളും ഇടക്കൊക്ക് മക്കളെ കൊണ്ട് പോവാറുണ്ട്
ആണോ ഓക്കേ
ആഹ്
എങ്ങോട്ടാ പോവാറ് ഇല്ല ഇല്ല ചെറിയ രീതിൽ വെണ്ടക്ക അതുപോലെ തന്നെ മുളക്ണ്ടല്ലോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലല്ല പച്ചമോളല്ല മറ്റേ ചീന ചീന മുളക്
ആഹ് ആഹ്
വെള്ള കളറിലൊക്കെ ആയിട്ട്
ആഹ് ആഹ്
കൂടുതലായിട്ടൊന്നുമല്ല ഒരു ഒരു തയ്യൊക്കെ എങ്ങനെ
അ
ഉം ഉം പിന്നെ വേറെ എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ ഷോപ്പിങ്ങിനെ കുറച്ചടെ ഉഷാറായിട്ട് പോകുന്നു
കച്ചവടം ഇപ്പം ഇത്തിരി- മോശമാണ് സ്കൂൾ തുറന്ന സമയത്ത് കോർച്ചുണ്ടായിരുന്നു ഇവിടെ സ്കൂൾ ഐറ്റംസൊക്കെ ഉണ്ട് യൂണിഫോം അതേപോല മറ്റേ പെൻസിൽ പേന, അങ്ങനോക്കള്ള ഐറ്റംസ് ഉണ്ട്.
ആണോ അപ്പോ സ്കൂൾ തോറ, ഓപ്പണിങ് ടൈമില് കുറച്ചൊക്കെ കച്ചവടം- നല്ല രീതിയിൽ പോയിട്ടുണ്ടാവുല്ലേ ഓക്കെ
സൈലൻ്റാണ്
ഓക്കെ ഓക്കെ ഒക്കെ ഷോപ്പ്ന്നാണോ കോൾ ചെയ്യുന്നത് പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ വീട്ടിലാരൊക്കെയുണ്ട് മാരീഡാണോ
ആഹ് അതെ മക്കളുണ്ട് മക്കള് പാപ്പ ഉമ്മാ രണ്ട് പേര് മോൻ പത്താം -ക്ലാസ്സിൽ പഠിക്കുന്നു മോള് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു.
ആണോ ഓക്കെ പിന്നെ രണ്ട് മക്കളാ.
ആഹ് രണ്ട് പേര്, മൂത്തത് മോന്.
ഓക്കെ വേറെന്തൊക്കെയാ
അവ്ടെ എങ്ങനെ മീനൊക്കെ കിട്ടാറുണ്ടോ? അതോ,
ആഹ് മീനൊക്കെ കിട്ടുന്ന്ണ്ട്, പക്ഷെ നല്ല റെയ്റ്റാണ് മീൻനൊക്കെ വെര്ന്നത്.
ചന്തയിൽ നിന്ന് വിളിക്കും അത് വീട്ടിൽ
അല്ല ഇവിടെ ഇങ്ങനെ വണ്ടിയിലെ കൊട്ടവണ്ടിയിലും കൊണ്ടു പോകും ഉം ഇങ്ങനെ
നമ്മുക്ക് ഇവിടെ അടുത്ത് തന്നെ മാർക്കറ്റുണ്ട് പിന്നെ വീടുകളിൽ കൊണ്ട് വരും ചന്തേൽ പോയി മേടിക്കുമ്പോൾ നല്ല മീനുകൾ നോക്കി നമുക്ക് മേടിക്കാം വിലയനുസരിച്ചൊക്കെ മേടിക്കാം
അതെ അതെ അതെ ഇവിടെ വണ്ടിൽ വരുന്ന സമയത്ത് നല്ല മീനൊക്കെണ്ടാവും
ഉം
ഉം ഉം
കടലോ കായലൊക്കെ ഉണ്ടോ
ഇല്ലല്ല
ആ
അങ്ങനത്തെ സംഭവങ്ങളൊന്നുല്ല
പിന്നെ ആ വെള്ളത്തിനൊന്നും ക്ഷാമൊന്നുല്ലല്ലേ
ഇല്ല ഏ ചില സമയങ്ങളിൽ നമുക്ക് ലാസ്റ്റിൽ ഒക്കെ ഏ ക്ഷാമം വന്നോണ്ടിരിക്കും ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചൊക്കെ ന്നാലും കുടിക്കാനൊക്കെ നമ്മളെ അടുത്ത വീട്ടിന്ന് കൊണ്ടുവന്നാൽ മതി ബാക്കിയൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും
ആ
അവിടെ എന്താ അവസ്ഥ വെള്ളൊക്കെ വെള്ള
വെള്ളം കുഴപ്പില്ല ഞങ്ങൾക്ക് കൊഴൽക്കെണറുണ്ട്
കൊഴൽ കിണർ
കിണറ്റിൽ കിണ കിണറുണ്ട് കിണറ്റിൽ വെള്ളമില്ല വെള്ളല്ലാത്ത സമയത്ത് പിന്നെ കുഴൽ കിണറ് അടിച്ചിട്ടുണ്ട് അതില് പക്ഷെ നല്ല വെള്ളം കിട്ടത്തില്ല
അതെ അതെ അതെ ആ അതെ അതെ ടേസ്റ്റ് കുറവായിരിക്കും
ആ അതെ നമ്മളെ കെണറ്റിലെ വെള്ളം പോലെ ഒരു ഇത് കിട്ടത്തില്ല
അതെ അതെ
ഉം
അതെ ഇവിടെ പിന്നെ ഏ പൈപ്പ് ലൈൻ വെള്ളം ഉണ്ടല്ലോ നമ്മളെ ക്യാഷ് എടുത്ത് വാങ്ങിക്കുന്ന
ആ ആ
അത് കിട്ടും അതെ അതെ അത്ള്ളതു കൊണ്ട് നമുക്ക് വല്യ പ്രയാസല്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോവും
ആ ഇവിടെ ഉണ്ട് ഞങ്ങളെടുത്തിട്ടില്ല നമ്മുക്ക്ന്നെ കൊഴൽക്കെണർ വെള്ളം ഉള്ളോണ്ട് അതെടുത്തിട്ടില്ല മഴയാവുമ്പോ കണറ്റില് വെള്ളയാവും
അതെ അതെ മഴയാകുമ്പോൾ പിന്നെ ഇഷ്ടംപോലെ വെള്ളം കിണറ്റ് തന്നെ ഉണ്ടാകും പക്ഷെ ന്നാലും നമ്മൾക്ക് മഴയില്ലാത്ത സാഹചര്യങ്ങളില് അത്യാവശ്യ ആണല്ലോ അത്പിന്നെ ടോയ്ലറ്റ് അതുപോലെ തന്നെ ബാത്റൂം ഒക്കെ നമ്മളെ ആ വെള്ളാണ് യൂസാക്ക പിന്നെ വേറെ എന്തൊക്കെയാ
ഉം മേ മോളോ എട്ടാം ക്ലാസ്സിൽ
മോൻപത്തിലല്ലെ എസ് എസ് എൽ സി ആണല്ലേ ഈ വർഷം ആ അവിടെ ഇച്ചെറിയ ചെറിയ കുട്ടി മീൻസ് അഞ്ചാം ക്ലാസ്സിലാ പഠിക്കുന്നേ
ഉം മോനാ മോളാ
മോനാണ്
ആഹ രണ്ടുപേരാ
എങ്ങനെ
രണ്ട് മക്കളാണോ
അല്ലല്ല ഒരാളെ ഒരു മോനെോള്ളൂ
ആ ഇ
ഒരു മോനാണുള്ളത് മോന അഞ്ചാം ക്ലാസ്സിലാണ് അതെ അതെ ഇന്ന് സ്കൂളില്ലാത്ത അവിടെ ഞാന് എന്റെ വീട്ടിലാണ് അപ്പൊ ആങ്ങളുടെ മോള് സൗണ്ട് ഉണ്ടാക്കിയതാ ആങ്ങളക്ക് രണ്ട് മക്കളുണ്ട്
ആഹ ഉ
അതെ എപ്പോഴാ ഷോപ്പന്ന് ഇറങ്ങാ നിങ്ങള്
ഒമ്പത് മണിയവും
രാത്രിയാ
ഏഹ രാവിലെ പത്തുമണിക്ക് വരും ആ രാത്രി ഇവിടെ അടുത്ത് തന്നാണ് നടന്ന പോന്ന ദൂരേ ഉള്ളു
അന്നേരം ആ സമയയാവുമ്പോ പേടിയാവൂല്ലേ
ഇല്ല ആളുണ്ട് അല്ല വീട്ടന്നാരും വരും
ആണോ
നടന്നു പോവത്തില്ല നടന്ന പോന്ന് ദൂരേ ഉള്ളൂന്ന് പറഞ്ഞതാ
ഹസ്ബൻന്താ ചെയ്യുന്നേ കച്ചോടാ ഓക്കെ വീട്ടിൽ ആരൊക്കെയള്ളത്
വീട്ടില് ഉമ്മ വാപ്പ സഹോദരൻ സഹോദരൻ്റെ വൈഫ് അനല്ല
ആണോ
ഉം
ഓക്കെ അപ്പോ എത്ര വർഷമായി ജോലി ചെയ്യാൻ തൊടങ്ങിട്ട്
രണ്ട് വർഷയി
രണ്ട് വർഷായോ
ഉം
തുണി ഷോപ്പ് പറഞ്ഞാ എല്ലാ തരം വല്യ ഷോപ്പാണോ നമ്മളെ
ആഹ അത്യാവശ്യം വലുതാ ചെരുപ്പ് ഫാൻസി
ആണോ വെഡ്ഡിങ് കളക്ഷൻ ഒക്കെ വരുന്നതാണോ
ഇല്ല വെഡ്ഡിങ് കളക്ഷൻ മാത്രല്ല
ആഹ
ചെറിയ ടൗൺ ആണ് അപ്പം അതനുസരിച്ചുള്ളൊരു
ഓക്കെ
ഇതള്ളു
ആണോ കൊറെ വർക്കേ്സ് ഒക്കെ ഉണ്ടോ
മൂന്ന് പേർണ്ട്
ആണോ മൂന്ന് പേരാണോ
ഉം
എല്ലാരും ലേഡീസ് സ്റ്റാഫാ
ആ എല്ലാരും ലേഡി
നിങ്ങളെ വീടിന അടുത്തുള്ളവരെന്നെയാണോ
ആഹ് ഇവിടെയൊക്കെ ഈ ചുറ്റുവട്ടത്തുള്ളോരേന്നെ
എങ്ങനെയാ
ഈ ചുറ്റുവട്ടത് ഉള്ളോരണ്
ഓക്കെ പിന്നെ വേറെ എന്തൊക്കെയ വിശേഷങ്ങളൊക്കെ ഇനിയിപ്പോ നോമ്പ് ആകുമ്പോ ഇന്ന് വീട്ടിൽ ചെന്നാലും ഫുഡ്‌ ഒക്കെ എങ്ങനെയാ
ഹലോ
നോമ്പല്ലേ അപ്പൊ നോമ്പുതുറക്ക് ഫുഡൊക്കെ എങ്ങനെയഴ്ക്കാ-
ഇവിടെ അതിനെ സൗകര്യണ്ട്
ആഹ് ഓക്കെ അപ്പ നിങ്ങക്ക് ഇമ്പ് തുറ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്
ആഹ് അതെ അതെ ഉം
ഓക്കെ പിന്നെ ഇങ്ങനെ നിങ്ങളെ ടൂറൊക്കെ പോവാറുണ്ടോ
ആഹ് അപ്പം ലാസ്റ്റ് ആലപ്പുഴ ബീച്ചിലായിരുന്നു
ആലപ്പുഴ പോയോ
ആലപ്പുഴ പോയി
എന്നാ പോയ ഈ വെക്കേഷനിലാണോ
ആഹ് ഈ വെക്കേഷനിൽ പോയി ബോട്ടിലൊക്കെ കേറി
ആണോ
ഉം
നല്ല വൈബായിരിക്കുംല്ലെ ബോട്ട
അതെ ആ അതെ അതെ ഹൗസ് ബോട്ട് പിന്നെ അല്ലാത്ത സിംഗിളായിട്ടുള്ള ബോട്ട്
നല്ല വൈബ് ആയിട്ടുണ്ടാവുല്ലേ എങ്ങനെണ്ടായിരുന്നു യാത്ര അടിപൊളിആയിരുന്നോ
യാത്ര അടിപൊളിയായിരുന്നു
ഉം ഉം പിന്നെ
ആഹ് ശരി എന്നാ വിളിക്കാം
ആഹ് ഓക്കെ എന്നാല്